ഹ ആഹ് ഇപ്പകേക്ക്ണ്ടോ
ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട്
ഏഹ് നേര്ത്തെഞ്ഞ് ഇപ്പെന്താപറ്റി അള്ളാഹു അഹലം
അതെന്താ അറിയില്ല നെറ്റ് വർക്കിന്റെ കൊറെ നേരം വെെറ്റ് ഹലോ ഹലോല്ലോന്നാേയ്ച്ച് വിളിച്ചിട്ടെന്നും
ആഹ് ഞാനും പറിണ് ണ്ട് പക്ഷെ ഇൻക്കൊന്നും കേൾക്ക്ണില്ല കോള് കട്ടായിറ്റുല്യ അങ്ങനെക്കെ പോണ് ണ്ട് അതെപ്പാെ അത് കാരനെകാ കരഞ്ഞ് ആപ്പിശ്യോന്ന് നമ്മക്ക് പറയാൻ പറ്റൂല ഞാൻ വിചാരിച്ച് ഇയാള് കട്ടാക്കിക്കാണോന്ന് ഇട്ത്ത് ആഹ് പിന്നേഹ്
എന്റെ മോക്കും ഉണ്ടായിരുന്നു ഇതെപോലെ ചെറ്പ്പത്തില അവസ്മാരം
അത് എങ്ങനെ പനി വെരുമ്പഴോ
ആഹ് പൻ അങ്ങനെ ഓക്ക് ആറ്മാസ്ത്തില് വന്നതാ പെട്ടെന്നാെരു പനീം ഉം ശ് റ്റ ഒന്നായിട്ട് ചൊമന്ന് തട്ച്ചിട്ട് ഇങ്ങനെ ചെണർത്ത് പൊന്തിയ പോലെ
ആഹ്
അങ്ങനെ ആഹ് ഡോക്ടറെ കാൺച്ച് അപ്പൊ കൊഴപ്പൊന്നുല്ലാ എന്ന് പർഞ്ഞു പിന്നെ കാണാ പെട്ടെന്ന് ഏഹ് കമ്മള് പനി കൂടി രാത്രിയാവുമ്പാെ പനികൂടി അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തിയപ്പാെ ഇന്റെ കൈമന്ന് തെല്ലീട്ട്ങ്ങനെ വെറഞ്ഞ് തെല്ലിട്ട് കുഞ്ഞ് താഴെ വീണോയി അപ്പൊ പെട്ടെന്ന് ഡോക്ടേഴ്സെന്നെ എടുത്ത് കൊ ണ്ടോയി ഇപ്പന്തോയി അങ്ങനെ അപസ്മാരാ എന്നറിഞ്ഞു അങ്ങനെ ഒരായ്ച രണ്ടായ്ചയോളം മെഡിക്കൽ കോളേജിലേര്ന്നു
ആഹ് അതല്ല ആഹ് ആഹ് പറി
പിന്നെ ആട്ന്ന് കൊറേ ഒരൂ പിന്നെങ്ങനെ എടക്കെടക്ക് പനി ക്കുമ്പാെ മാത്രം അവസ്മാരം വെരും പിന്നെ എങ്ങനെ വീണ് പോവാ അങ്ങനെക്കേര്ന്നു
പനി പനി വെരുമ്പാെ മാത്രോ
ആഹ് പനി വെരുമ്പാെ
വീഴ്ച ഒക്കെ അങ്ങൻതെന്നേര്ന്നോ
ആഹ് അപ്പവടങ്ങ് വീണു പോവും
ആഹ് ഇഞമ്മളെ ഇന്റെ കുട്ടിക്ക് എന്താ പറയാ അങ്ങനെല്ല ഞങ്ങള് ഫസ്റ്റ് കുത്തി വെച്ച് അമ്മളേയ് ഫസ്റ്റ് ഡോസ് കുത്തിവെപ്പ് ഇണ്ടാവാെല്ലോ അന്നാണവന് ആഹ് അത് ഫസ്റ്റ് തൊടങ്ങിയത് അന്നാണ് അത് വരെ ഇണ്ടായ്രിനീല
ഈശ്വരാ
ആഹ് അന്ന് പനിക്കാെല്ലോ അന്ന് ആഹ് പനിച്ചാലും സാധാരണ ചെറിയ മക്കളാവുമ്പാെ അങ്ങനെ വെര്ലില്യല്ലോ കാരണം മൊലപ്പാല് കുടിക്ക്ണ മക്കളാവുമ്പാെ അങ്ങനെണ്ട് ആഹ് കുത്തിവെച്ച് മറ്റോളെ മക്കൾക്കൊന്നും അങ്ങനെ വന്ന്ട്ടില്യ പക്ഷെ ഓന് അന്ന് വന്ന് പിന്നെ എന്നാ അന്ന് വന്നത് മാറും വിജാര്ച്ച് പിന്നെ അതിന്റെ പിറ്റേന്നൊക്കെ അങ്ങനെ വ വെറ്തെ വെരവ്തൊടങ്ങി പണിയൊന്നും ഇല്യാതെ വെരവാെടങ്ങി അങ്ങനെയണ്ട് പിൻ ഇനി ഞങ്ങള് അവനെ കാണിക്കാം വാക്കി സ്ഥലങ്ങളൊന്നുല്യ ഇല്ല കോഴിക്കോടും ആണെങ്കിലും നൊറ്റ് ഇപ്പ അവസാനം തിരുവനന്തപുരം ഒക്കെ എല്ലാ അതിനാസ് സ് സ്പെഷ്യലെസ് ഏഹ് അവനെന്താ അധികും ആദ്യ ഒന്നും ഈജീലും അങ്ങൻത്തെ കൊ കൊഴപ്പങ്ങളൊന്നും ഉണ്ടായ്നില ഇപ്പ ചെലെ ഇ ജി ലെക്കെ കൊഴ് ഇപ്പണ്ടി എം ആർ ഐ ഇട്ത്തൈല് കൊഴപ്പല്യ മരുന്നുകൾ ഒരുപാട് കുടിക്കണ് ഏത് മരുന്ന് ചെന്നാലും അവൻ ക്ക് ഒരു അസുഖത്തിന് ഒരു മാറ്റം ടെ ശരീരത്തിന് ഒരു സുയിട്ടകുന്നില്ല ഒരു മരുന്നും എത്ര കൊടുത്തു ന്റെ കു ക്ഷീണിക്കാനല്ലാതല്ല മാറ്റ തോന്നും പാവം തോന്നും അങ്ങനെ ഒരു വെട്ടൊന്നുല്ല ഇട ഒരു വെട്ടക്കെ ആവുമ്പോമാറിയാ പിന്നെ കുഴപ്പമില്ലന്ന് വിചാരിച്ച അഞ്ചാറ് വെട്ടൊക്കാണ് അടുപ്പിച്ചിട്ടാണ് വരുമ്പൾ ചിലപ്പോ അര മണിക്കൂർ വര ഉണ്ടാവും അപ്പൊ ഭയങ്കര ക്ഷീണംന്നല രാത്രിൽ അങ്ങനെ ഒരുപാട്ണ്ടായിട്ടേ ഒറക്കും പിന്നെ പകുതിക്ക് കഴിഞ്ഞിക്ക് ണ് പിന്നെ ഒന്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്ന്ന് ഒ നിക്ക് ബുദ്ധിമുട്ടായി ഞാൻങ്ങനെ ഒപ്പം ങ്ങനെ ഇരുന്ന് കൊടുക്കണം അപ്പൊ.. പ്പല്ല അങ്ങനെന്നു പണികളൊക്കെ ഒരു ഇതയിക്കണ് മക്കളൊക്കെ പിന്നെ രണ്ടാമത് രാവിലെ ചായടി കഴിഞ്ഞാണ്ട് ഇപ്പൊ രണ്ടാമതും ചപ്പാത്തിയും കറിയും കുട്ടിക്കാണ്ട് പോയിക്കണ് ഉച്ചക്കത്തെ വരവിനാവുമ്പോത്തേന് ചോറന്നെ ഉള്ളൂ വേറെ റൊന്നും ആയിട്ടില്ല ഇത് ഇങ്ങനെ ഞാൻ അവനൊപ്പം ഇരിക്കണത കൊണ്ട് കാരണം അല്ലെങ്കിൽ ഒ നെക്കൊണ്ട്കൊയ പ്പല്ലോ അങ്ങനെ നടകുംഓന്റെ രീതിൽ വച്ചിട്ട് അങ്ങനെ നടന്ന്പോകും
ഏ നടക്കുന്നേനൊന്നും കുഴപ്പന്നുല്ലല്ലേ
നടക്കും പക്ഷെ നമ്മള് ഈ കയറ്റവും ഇറക്കവും അങ്ങനത്തെ സ്ഥലങ്ങളൊകെ ഒനിക്ക് ബുദ്ധിമുട്ടാണ് ക്കണ്ടതും തീരെ കഴൂല കയറ്റംഓൻ ഒറ്റയ്ക്ക് ബാലൻസ് കൈ മുന്നോട്ടം തികാണ്ട് എങ്കിലും പോകും പക്ഷെ ഇറക്ക അവനെക്ക കൊണ്ട് കയില്ല വീണ് പോകും സ്ഥലങ്ങളൊക്കെ നടക്കും നമ്മളൊരു ബാലൻസ് ഇല്ലാത്ത നടത്ത
ആഹ്
നമ്മള് സാധാ കുട്ടിള് നടക്കുംപോലെ ഉള്ളത് അങ്ങനെയൊക്കെ പോണ് ഉം
പിന്ന ഇപ്പ സ്കൂളിലാ ല്ലും പോവാനും ഒക്കെരു ബുദ്ധിമുട്ടാവുല്ലോ ലെ മോൻക്ക്
ഉം നമ്മള് സാധാ ഏ സ്കൂള ആണ് ഞാൻ സ്കൂൾ സ്പെഷ്യല് സ്കൂൾ ആക്കിട്ടുണ്ട്
ആഹ ആഹ
ഹ സ്കൂൾ ആക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ രണ്ടു ദിവസം പോയാൽ നാല് ദിവസം പിന്നെ പോകൂലാ ഓൻ കാരണം അസുഖം കാരണം ! ! പോവാൻകഴിയുല്ല അല്ലെങ്കിൽ ഇപ്പ ക്ഷീണക്കാരം അങ്ങനെഎന്തെങ്കിലും ആയിട്ട് എ ന്നും ലീവാണ് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയില് പോയി ഈ ഒരാഴ്ച ഫുള് ലീവാണ് പോയിട്ടില്ല വെറുതെ അങ്ങട് വീട്ടിൽ ട്ട് ഓന്ക്കരുത് വേണ്ടല്ലോ ന്നുള്ളത് ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുകല്ലേ ആതാ ആഹ് അടകഅപ്പോ ഞാ എനിക് എന്തെങ്കിലും ജോലിടുക്കണമെങ്കിൽ അടച്ചു പൂട്ടണം അല്ല ഓ ൻ ക കേറി പ്പോ റോട്ട്ക്ക്‌ കേറിപ്പോ അത് നമ്മള് കാണൂല പിന്നെ പോയിട്ടുണ്ടെങ്കില് എങ്ങനെ തിരിച്ച് വരണം ങ്ങനെ വരണം എന്നുള്ളത് അറിയുന്നില്ലല്ലോ ഒരു ലക്ഷ്യം ഇല്ലാതെ പോവാ ണ് അപ്പൊ നമ്മളെ നോക്കാതെ പറ്റു ലല്ലോ അപ്പ അങ്ങനെ അടച്ചിട്ടി ഇരിക്കുമ്പോ പാവല്ലേ വിചാ വെച്ചട്ട് ഞാന് കുട്ടിളാ ഇടയിലൊക്കെ നിന്നോട്ടെ വിചരിച്ച് പറഞ്ഞേക്കും കുഴപ്പ ല്ലാത്ത ന്നകെ
ഈ ഭക്ഷണ കഴിക്കുന്നതിനൊന്നും കുഴപ്പൊന്നുല്ലാലോ
ഭക്ഷണം കഴിക്കും ഞമ്മള് വാരി കൊടുക്കണം അങ്ങനെണ് ആഹ് രാവിൽക്കത്തെ അപ്പം മാത്രം കറി ഒഴിച്ങ്ങാണ്ട് കൊടുത്താല് കൊഴച്ചെടുത്താല് ഓൻ തിന്നും ഏ അല്ലാത്ത ചോറൊന്നും തിന്നുല്ല ചോറൊന്നും തിന്നുല്ല പഴൊക്കെ വെച്ചെടുത്താല് അതൊക്കെ ആ ഫോർക്ക് കൊണ്ട് കുത്തി തിന്നും ഹ് കൈയ്യ് വെച്ചു ങ്ങാണ്ട് ഇതാക്കാന് ഓൻക്ക് ഭയങ്കരതാണ് ചോറ് തീരെ തിന്നൂല ഒറ്റക്ക് തിന്നുല്ല വാരി കൊട്ത്ത തിന്നും.
ആഹ് അഹ് ആണല്ലോ
ഉ എങ്ങനെ വീട്ട്ങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് അങ്ങന് ത്തെ എന്തെങ്കിലൊക്കെ ണ്ടാക്ക്ണ ആളാണോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കോ?
ആഹ് ഞാന് ആഹ് ഫുഡ് നന്നായിട്ട് ണ്ടാക്കുന്ന ഒരാളേന്ന്
ആണ്ലേ
എല്ലാ ഫുഡും നന്നായിട്ട് ണ്ടാക്കും കൂടുതലും നോൺ വെജിനും താല്പര്യം
ആ അപ്പൊ വെജ് നോൺ വെജ് ആണ് താല്പര്യം വെജ് വലിയ താല്പര്യന്നുല്ലേ
വെജ് താല്പര്യം വെച്ചാല് ഏ വെജ് അങ്ങനെ അങ്ങോട്ട് അറീല്ല ആകെ അറിയുന്നത് ഓണോ വിഷു ഒക്കെ ഉള്ള സമയത്ത് നമ്മള് സദ്യ ഉണ്ടാക്കും ല്ലെ നമുക്കൊരു സദ്യ കയിക്കണന്നു അപ്പൊ യൂട്യൂബുംനോക്കിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ണ്ടാക്കും അങ്ങനെ ഒരു സദ്യക്കുള്ള എല്ലാണ്ട്
ആഹ് ആ സമയത്ത് നോക്കിണ്ടാക്കൂല്ലേ
ആ സമയത്ത് നോക്കിയിട്ട്ണ്ടാക്കും അല്ലാതെ അറിയില്ല
അദീല്ല
ഈ വല്ലാരും ങ്ങനോ പറിയും മോര്കറിയും ഒക്കെ ഭയങ്കര ഇക്ക് അത് ഭയങ്കര ഇഷ് കേക്കുമ്പോക്കെ ഭയങ്കര കൂട്ടണം ഇന്ക്ക് അങ്ങനെണ്ടാക്കണം എന്നൊക്കെ പക്ഷെ ഉണ്ടാക്കുമ്പോങ്ങനാ ആലോയ് ക്കും പടചോനെ ഇത് എങ്ങനെനു അറ അന്നേരം ഒന്നും അറീല്ല അപ്പൊ പിന്നെ യൂട്യൂബ് നോക്കാനും മടിയേക്കും
ആഹ് മോരും കറിലെ
ഇന്ക്ക് പിന്നെ പിനെ പച്ചക്കറില് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച ങ്ങളം നെയ്മ മറ്റേ എന്താറ്യ മുരിങ്ങന്റെ എലയില്ലേ മുരിങ്ങയില അത് മറ്റേ വെള്ള താളിപ്പോ അങ്ങനെ എ
ആഹ് താളിപ്പ്താളിപ്പ് നമ്മളെ നാട്ടിത്തെ ഇവിടുത്തെ ഫേവറേറ്റ്ന്ന് പറയാ മുരിങ്ങാ- താളിപ്പ് മി ഏരിയില്
കാൾ അതേപോലെ എന്തെങ്കിലും പൊരിച്ചത്ണ്ടെങ്കിൽ അതെന്ക്കും ഭയങ്കര ഇഷ്ട
ആഹ് ന്നിട്ട എലൊക്കെ കിട്ടോ? നിങ്ങളെ നാട്ടിലാലൊക്കെ കിട്ട കിട്ടൂലേ ചേല്ലട്ത്തത് കിട്ടൂല
ആഹ്ആഹ്
ആ പിന് ഈ പൊരിച്ചത് അങ്ങനത്തെന്തെങ്കിലൊക്കെ ഉണ്ടാക്കലണ്ടോ പൊരിക്കട്യാള്
ആഹ് പൊരിക്കടി നമ്മളെ നാട്ടില് ആഈ ഒരു മലബാർ ഭാഗത്തേക്കെ അങ്ങനെ ഒരു ഇതാണല്ലോ പെരിക്കടി എണ്ണക്കടികളോടെല്ലാം ഭയങ്കരരു
ആഹ് ആഹ്
എല്ലാം ഭയങ്കരാ ഇണ്ടാക്കും ആ എല്ലാം ഇണ്ടാക്കും ഞാനെന്ത് സ്പെഷലായിട്ട് ഒരു വെറൈറ്റി യൂട്യൂബില് കണ്ടാലോ അല്ലെങ്കിൽ ആരെങ്കിലുംലൊക്കെ ഇങ്ങനെ പറിണതൊക്കെ കൺ കേട്ടാലൊക്കെ ഞാൻ അത് സ്പോട്ടിൽ ഇണ്ടാക്കാൻ ശ്രമിക്കും. ഒരു നമ്മളിപ്പോ പുറത്ത് പോയിട്ട് ഫു ഫുഡെ ഈഫുഡോക്കെ കഴിക്കുമ്പോ ഇങ്ങനെ നോ നോക്കും തിൽ എന്തൊക്കെ ഇണ്ട്ന്നുള്ളത് എന്നിട്ട് അത് അതുപോലെ വീട്ടില് ഇണ്ടാക്കാൻ ശ്രമിക്കും.
ശ്രമിക്കൂല ന്നിട്ട് അതേ രുചി കിട്ടല്ണ്ടോ
ആഹ് കിട്ടും
കിട്ടൂലോ
ന്നെ ചെലപ്പോക്കെ ഒരു ഇത് വരും കാരണം ഓലെ എല്ലാ സ്പൈസി മസാലകളൊക്കെ ഇടുമ്പോ ഞമ്മള് അത്ര തന്നെ സ്‌പൈസിക്കൂലാലോ
ആഹ് അത് നമ്മക്ക് അറിയൂല്ലേ അവരെഎന്തൊക്കെയ ഇടാന്നുള്ളത് അല്ലെങ്കി അതിന്റെ ഇത് കിട്ട എന്താണ് ചേരുവാള് എന്തൊക്കെയാണ് കിട്ടണം ആഹ്
കയിക്കുമ്പോ അതിന്റെ ഒരു ടേസ്റ്റിന് നോക്കിട്ട് പിന്നെ എല്ലാം മനസ്സിലാക്കി എടുക്കുന്നന്നല്ലാണ്ട്
ആഹ് ആഹ് ഇതണ്ട് ഇത് മോള് വരുമ്പോളാ ഇണ്ടാക്കല് അല്ലാത്തപ്പോഴൊക്കെ ഇണ്ടാക്കൊ
ആഹ് അങ്ങനൊന്നുല്ല ഇടക്കെല്ക്കെ ഇണ്ടാക്കും മോള് വരുമ്പോ എന്തായാലും ഉണ്ടാക്കും അല്ലാത്തപ്പം ഇങ്ങനെ കുട്ടികൾ ഉമ് അധികൊക്കെ ഈ ക്രീമി പാസ്തേനോടാ കുട്ട്വക്ക് ഭയങ്കര ഈ വൈറ്റ് ക്രീമി പാസ്തല്ലേ അത് ഭയങ്കര ഇഷ്ടവും അത് എ ഇണ്ടാക്കും അതുപോലെ ഉമ് മക്രോണി.
മക്രോണി ആഹ് ഇങ്ങളിപാസ് ഇപ്പ എങ്ങനെ ഇണ്ടാക്കല്ഒന്ന് പറഞ്ഞെട്ടീണിന്നെ ക്രീമിപാസ്ത വൈറ്റ്.
അത് വൈറ്റ് സോസ് ആദ്യം ഇ ണ്ടാക്കണം വൈറ്റ് സോസ് എന്ന് വെച്ചാല് നമ്മളൊരു പാനില് ബ ട്ടർ ഒഴിച്ചിട്ട് ബട്ടർഇടണ്ട മറ്റേ എന്താ പറയാ വെണ്ണയോ അങ്ങനെ എന്തോന്നില്ലേ
ആഹ് ഈ വൈറ്റ് സോസ് എന്ന് പറയുമ്പോ നമ്മളെ മറ്റ് ആ മയോണേയ്സ് അതല്ല
അതല്ല അതല്ല ഇതൊരു പാൻഅടു പ്പത്തിവെച്ചിട്ട് അയിലൊരു പ മ് പകുതി ഒരു നൂറ് ഗ്രാം ബട്ടർ ഇട
ആഹ്
ബട്ടറ്മെൽറ്റ് ആയി വരുമ്പോ അതില്കൊറച്ച് മാണങ്കില് ങ്ങക്ക് വാണെങ്കിത്തിരി സൺഫ്ലോറ് ഒയിക്കാം പകുതി ബട്ടറൂം പകുതി സൺഫ്ലോ പക്ഷെ ബട്ടറാണ് മേ ഏറ്റവും നല്ലത് അയിലേക്ക് ഒര് ക ക്ഷ ഒര് വെളുത്തുള്ളി ചെറുതായിട്ട് പൊട്ടിപോയത് എന്നിട്ട് അയില് ഇട്ടിട്ട് മൂപ്പിക്ക എന്നിട്ട് അയിലെ ക്ക് ഒര് രണ്ട് ടീസ്പൂൺ മൈത ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മ് ആഹ് മന്നായി അടു ടുപ്പില് വെച്ചിട്ട് നല്ലണ്ണം അത് മെൽറ്റ് ആയി വരുന്ന സമയത്ത് പാലില്ലേ
ആഹ് ആഹ്
പാലോഴിച്ച് ലോഴിച്ച് നല്ലവണ്ണം മിക്സ് ആക്കിയ്പോ അതൊരു ഏഹ് എന്താ പറയാ ഒരു നമ്മള് ഈ താരിയൊക്കെ കച്ചന്ന ആ ഒരു ഇതിലആയി വരും. ഒരു ക്രീംമി പോലെ തന്നെ ആയി വരും അയിലേക്ക് കൊറച്ച് ചില്ലി ഫ്ലെക്സും കൊറച്ച് ഒറിഗോന അങ്ങനത്തെ ഒക്കെ ഇട്ട്ട്ട് മിക്സ് ആക്കി ക്ക കൊറച്ചു ഉ പ്പ്‌ എന്നി ട്ട്ഈ വാവ് വേവിച്ച പാസ്ത അയില് ഇട അയിലെക്ക് നമുക്ക് ചിക്കൻ ചേർക്ക വെജ് റ്റബിൾ ചേർക്ക എല്ലാം ചേർക്ക അങ്ങനെകൊ പ്പോന്നുല്ല കൊറച്ച് ഫ്ര മ് ഫ്രഷ് ക്രീമും ചേർക്ക
ക്രീമും ചേർക്കണോ
ആഹ് ലേശം അത് ഞമ്മളെ ടേസ്റ്റിനനുസരിച്ച് അങ്ങനെ
ഉമ്
അത് പക്ഷെ അത് കുട്ടികക്ക് ഭയങ്കര ഇഷ്ടയിക്കും അത് ഞാനായില് ക്യാപ്സിക്കം ഇടും
ആഹ്
ഒരു ക്യാരറ്റിന്റെ പകുതി ഇടും ഒരു ചെറിയ സവാള ഇടും പിന്നെ മല്ലിച്ചപ്പ് പിന്നെ ഒരു കൊറച്ച് ചി ക്കൻ അങ്ങനെ ഒക്കെ ആക്കിട്ട് കൊടുക്കും കാരണം ഇവിടെ ഇത് പൊലെ ഇങ്ങനൊക്കെ ആക്കി കൊട്ത്താല് കൊറ
ആഹ് ആപ് ആഹ് ആഹ് അങ്ങനെ ഇട്ടാല് ആയിക്കുടാണ്ട് പോയിക്കോളൂല്ലേ
ആഹ് അപ്പൊ അങ്ങനെ കഴിക്കും അപ്പോ എൻതന്ന് വെച്ചാല് വൈകുന്നേരംക്കെ ഇരുന്ന് ഓല്ക്ക് സ്കൂ കൂൾ വിട്ട് കയുമ്പോ ഭയങ്കര ഇഷ്ട ആഹ് അങ്ങനെണെ.. തല പയങ്കര ഇഷ്ടാ
മക്രോണിഞാൻ ഉണ്ടാക്കി നോക്കലുണ്ട് പാസ്ത ഞാൻ പിന്നെ അങ്ങനെ വല്ലാണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതുകൊണ്ട് ഒരാ ഇതില് ഹ ഹലോ
ഞങ്ങള്അങ്ങനെ ഉണ്ടാക്കിയോക്ക
ആഹ് പാസ്ത ഉണ്ടാക്കിട്ടില്ല അത്